എന്തൊക്കെ? ഒക്ക സുഖം. അങ്ങനെ പോണ്.
ഉം. പിന്നെന്താ? അല്ല ഇതാ മഴ നിന്നതാ പെയ്യല്.
അഹ്. ഏഹ് അഹ്ശരി
നല്ല തണുപ്പ ആഹാ ആഹാ ഭക്ഷണൊക്കെ കഴിച്ചു. മക്കൾക്കും കൊടുത്തു ഭർത്താവ് കഴിച്ചിട്ട് വീണ്ടും പണിക്ക് പോയി.
ആഹാ ആഹാ... !
എടെങ്കിലും ടൂറൊക്കെ പോ, യാത്രയെല്ലാം പോലുണ്ടോ?
ആ നമ്മളിപോഈ സ്കൂൾ ഇത് പൂട്ടലില് പോയിരുന്നു. വയനാട്ടക്ക് വയനാട്.
ഉം വയനാട് എവിടെയല്ലാം പോയി? മറ്റേ പ്രളയം പ്രളയം ഉണ്ടായതെല്ലാം- കാണാൻ പോയോ?
ആഹാ അവിടെ അങ്ങോട്ട് കടുത്തൂലന്ന് പറഞ്ഞു ഞങ്ങൾ പോയി ചെന്ന് അന്വേഷിചോക്കിന്.
ആഹാ നിങ്ങ, എല്ലാ അവിടെക്കെ- കടുത്തുന്നല്ല ഉണ്ടല്ലോ. നമ്മ പോയതാണല്ലോ, ഇപ്പോ ആഹാ മറ്റേ- ബെയ്ലി പാലത്തിന്റെ മേലേ, അതെല്ലാം അട- നടക്കുന്നുണ്ടല്ലോ ഇപ്പോ അവിടെ പ്രശ്നം ഒന്നും ഇല്ലല്ലോ.
ഞങ്ങള അന്വേഷിച്ച പോല് അന്ന് അങ്ങോട്ട് കടത്തൂല, പിന്നെ ഞങ്ങള്-
അല്ല അവിടെ പോയിട്ട് അന്വേഷിചോന്നില്ലല്ലോ നിങ്ങ. ഞാൻ വേറെ അന്വേഷിച്ചല്ലേ, അവിടെപ്പോ അവിടെ, അവിടോക്കെയറ്റ നല്ലോണ്ട് ഇപ്പം പ്രശ്നോന്നുമല്ല പണ്ട് കേയറ്റ- ല് ഉണ്ടായില്ല ഒരു മാസം ഇപ്പം, എല്ലാരും പോയിട്ട് ഹോട്ടല് എടുത്ത്- ചിത്രങ്ങൾ എടുത്തു അതെടുത്തിട്ടെല്ലാം എടുത്ത് വരുന്നുണ്ട്.
ആഹാ നമ്മള് പുറത്തന്നാണ് അന്വേഷിച്ചത് അവിടന്നല്ല.
ആഹാ അതങ്ങനെ പറഞ്ഞതല്ല അവിടെ ഒരു പ്രശ്നോം- ഒരു പ്രശ്നല്ല ഇപ്പോ അവിടൊന്നും ഇല്ലല്ലോ എന്ത പ്രശ്നമാക്കേണ്ടത്? അവിടൊന്നും ഇല്ല.
ഉം.. ! ആഹാ ശരി... ! നമ്മള് അവിടെ രാവിലെ ഒരു ആറ്, അഞ്ചര- അറേമുക്കാൽഅല്ല അഞ്ചേ- മുക്കാലൊക്കെ ആയപ്പോ ഇവിടുന്ന് പോയി. രാത്രി പതിനൊന്നര കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോ.
പിന്നെ ബാണാസുര സാഗർ ഡാംമി പോയോ?
ആഹാ അവിടെയൊക്കെ പോയി.
ആഹാ മറ്റേ ഇല്ലേ മേലേപോന്ന- അലെല്ലാം പോയിനോ? ഇത്തെല്ലാം റോ റോപ്പ് എന്ത് അതാ നീളത്തി ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്നല്ലാം.
ആഹാ അത് മറ്റേ ഇത്ള്ള സ്ഥലല്ലോ ഊഞ്ഞാലൊക്കെ ഉള്ള.
ആഹ് അതന്നെ ഞാൻ പറഞ്ഞ ആഹാ മേല് ഒരു വയറ് വെച്ചിട്ട് ഇങ്ങനെ പോവില്ല അതില് പോയോന്ന ചോദിച്ചേ? പിന്നെ ബോട്ടിങ് ഉണ്ടല്ലോ അതിൽ പോയിനോ?
ബോട്ടിങ്ങും പോയില്ല ഞങ്ങള് അവിടേക് എത്തിയപ്പത്തിനെ നല്ല- ഇത് ആഹാ പൂകോട്ട്ത്തടാകല്ലേ!
ആഹാ.... !
അവിടെ ആഹാ ഉം ഉം ഉം ഉം... അവിടെ എത്തിയപ്പ നല്ല മഴായിരുന്നു. ആഹാ നല്ല മഴായിരുന്നു അപ്പോ പോയില്ല.
ഏ മഴയോ ഇപ്പോ ഈവൊക്കെ ഈ അവധിക്കാലല്ലേവന്നെ.
ആഹാ അയ്യ അവധിക്കാല ഞങ്ങള് സ്കൂള് തുറക്കണന്റെതലേന്ന്.
അപ്പല്ലാം മഴയാണോ?
ഉം മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിയവര് കേറിയ കുട്ടികളും കേറുല്ലോ ആഹാ ആഹാ... !
അതിനന്ന് മഴ ഉണ്ടായിരുന്നോ മുപ്പത്തിഒന്നിന്? എന്റെ അറിവിലില്ല.
അന്ന് രാത്രി പൂക്കോട്ട്തടാ രാ- രാത്രി പറഞ്ഞാല് ഒരു വൈകുന്നേരം, ഒരു അഞ്ച് അഞ്ച്- മണിയൊക്കെ ആയി.
മറ്റേ ആഹാ ചുരത്തിലെല്ലാം മരം വീണന്നെല്ലാം കണ്ടിന് പത്രത്തില്.
വേ അതേയോ ആ അതെ അതെ അതെ ഞങ്ങളവിടെ അന്ന് പിന്നെ വണ്ടി അങ്ങനെ കുറച്ചേരം നിർത്തിയിട്ട്ണ് ഞങ്ങൾ ഒന്നര മണി കൂറോളം നിർത്തിട്ട്ണ് ഞങ്ങള് അതില് കുടുങ്ങി ആ ചുരത്തില് ഇണ്ടായിരുന്നോ ഏ അത് ശരി ഏ ഉം ആഹ ആഹ അങ്ങ
പക്ഷേ വ വയനാട് ഇങ്ങനെ ഏ യാത്രയെല്ലാം വരാൻ നല്ല സുഖാ പക്ഷെ താമസിക്കുന്നവർക്കരു രസമില്ലാത്ത സ്ഥലാണ് വയനാട്
അതെ ആ ഉം ഉം നമ്മള് ഇങ്ങനെ ചെന്ന് കാണുന്നോല്ക്ക് കൊഴപ്പല്ല്യ
അതെന്നെ ചെന്ന് കാണുന്നോൽക്ക് നല്ലതാണ് നിക്കുന്നാക്കെല്ലെ അവടെ അവസ്ഥയല്ലാം അറിയൂ
ആ അതന്നെ ക്കെ പറഞ്ഞു നിന്നായിരുന്നു അപ്പൊ പിന്നെ ആർക്കും ഒഴിവില്ല. മ
എന്ന് വച്ചാല് വയനാട്ടിൽ ഇപ്പൊ പത്ത് ദിവസംല്ലം നമുക്ക് നിക്കാൻ വരാ എന്ന വച്ചാ പ്പ അല ഒന്നുല്ലല്ലോ ഇമ്മമ്മ യാത്രക്ക് വന്നതല്ലേ ഇത് ഇവിടെ നി ന്ന് അലക്കി ഒണക്കി ന കറിയാലോ ഇടന്ന് എങ്ങനെകിലു രക്ഷപ്പെട്ടാന്നേ തോന്നു
ആഹ
പിന്നെ എവിടയൊക്കെ പോയിട്ട് ആ പിന്നെ എവിടെയാ എടക്ക ഗുഹയിലൊന്നും പോവാൻ സമയം ഉണ്ടായിട്ടുണ്ടാവൂലലേ
ഇല്ല ഇല്ല ഞമ്മള്ക്ക്‌ അങ്ങനെയണ്ട് പോന്നിട്ടില്ല.
തലേന്നേ വരണം എന്നിട്ട് അങ്ങനെ പോണം ന്നാലേ ഒരു എന്താ പറയാ ഒരു രസ സണ്ടാവു ന്ന് വെച്ചാ ഇത് യാത്രന്നെ
ആ യാത്ര ആവുമ്പോം ചടക്കും ഉം വണ്ടിയില്
അല്ല അങ്ങനെ അല്ല അങ്ങനെ ആകുമ്പോ രണ്ടും അങ്ങനെ നി ക്കുമ്പോ ഒരു നമുക്കൊരു ഇതാ ഇത് വന്നകഴിമ്പോ ഒരു വന്നത് സുഖം കിട്ടൂല. പിന്നെ തൊള്ളായിരം കണ്ടിയിലെല്ലാം പോയോ
ഇല്ല തൊള്ളായിരം കണ്ടി എവിടെയാ
ആ മറ്റൊരു ജീപ്പില്ലേ ഇങ്ങനെ നടുവൊടിഞ്ഞു ഇങ്ങനെ പോയ ശേഷം ഒരു മേലെ പോയിട്ട് ആ ഇതെല്ലാം ഇല്ലു തു
ഇല്ല ഇല്ല അവിടെ എത്തിയിട്ടില്ല
ഒരു വീട്ല്ല ആ തൊള്ളായിര കണ്ടില്ല മേപ്പാ അങ്ങോട്ട് പോകുന്ന ഭാഗത്താണ് ആ ഈ പ്രളയം അങ്ങോട്ടില്ലേ ആ ഭാഗ ആ പിന്നെ അങ്ങോട്ട് ആ പ്രളയം നടന്നതിന്റെ അങ്ങോട്ടരു വലിയ പാലം വന്നി ണ്ടായി അതെല്ലാം പൂട്ടിയിട്ടുണ്ടായി വീണ്ടും തുറക്കുന്നു അറിയുന്നുണ്ടായിന് വലിയ പാലം.
ആ ആ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മക്ക് അയിന്ങ്ങട്ട്
അയിന് ഇജ് അങ്ങോട്ട് പോയില്ലല്ലോ അത് അട്ടമല് അങ്ങോട്ട് സൈഡിലാന്ന് മേ പ്പാടി അങ്ങോട്ടല്ലേ അന്ന് ഇത്ണ്ടായേ
ആ ആ ആ അപ്പൊ അങ്ങേ ബാത്ത്കേക്കാരല്ലേ അയിന്റെ
ആ ആ ഇണ്ടായന്റെ വേ ആ വഴി വേറൊരു വഴി ഉണ്ട് അതിലെ പോയാലാണ് അത്.
ആ ആ
പിന്നെ കൊറ വയി പ്പൊ. തൊള്ളായിരം കണ്ട് ഒന്നുപ്പൊ അന അനക് ആഗ്രഹം ആഹ് തൊള്ളായിരം കണ്ടിലൊന്നും അനക്ക്ല്ല ഒരു മറ്റ കുടു കുടു ജീപ്പില് പോയി നടുഒടിയൂലേ ആന
ഇല്ല ഇല്ല ഇല്ല ല്ലാ ന്നും കണ്ടില്ല ല്ലേ അന്ന് ങ്ങള് അവിടെയൊക്കെ പോയോ പോയന്ന്
ഹാ ഞാൻ തൊള്ളായിരം കണ്ടി പോയിട്ടില്ല എന്ന് വച്ചാ എനക്ക് ഇഷ്ടല്ല. ഞാൻ പോയിട്ടില്ല എനക്ക് പോവാൻ താല്പര്യം ല്ല അവടെ.
ആഹ് ശരി അ പ്രളയം നടന്നപ്പോ അവിടെ എത്തിയോ
അവിടെയല്ലാം ആൾ അയിന്റെ ടുത്തെല്ലാം ബർ ഭർത്താവിന്റെ റിലെഎ ബന്ധുക്കളെല്ല ണ്ടായി മരിച്ചു.
ഹ് ഹ് ഏ ആഹ് ശെരി പിന്നെപ്പന്ത വേറെ മ്മള് ആഹ് ല്ലേ.
ഊട്ടി പോയിട്ടില്ല. എനക്ക് അടുത്താണ് ഭർത്താവിന്റെ വീട്ടിന്ന്. പക്ഷെ ഞാൻ പോയിട്ടില്ല. ഇതുവരെ പോണം.
ഏഅഹ് ശരി നമ്മള് വനിന്ന് ണ് നമ്മള് അധികം കണ്ടത് ഊട്ടിയാ.
ഞാൻ കാണാത്ത എത്ര. ഞാൻ നിക്കുന്നേട്ത്ത്ന്ന് എട് തന്നിട്ട് വരെ ഞാൻ കണ്ടിട്ടില്ല ഞ കല്യാണം കയിച്ച ടൈമില് അപ്പാട് പ്രഗ്നന്റായി പിന്നെ എൻറെ വീട്ടിലേക്ക് വന്ന് പിന്നെ വരന്നതിപ്പല്ലേ പിനഅങ്ങോട്ട് പോവാൻ കഴിഞ്ഞട്ടേനി ഇപ്പൊ പോണം തണുപ്പെല്ലാം പോട്ടെ. തണുപ്പല്ലേ ഈടുന്നൊരു ഒന്നരണ്ട് മണിക്കൂർ ദൂര ഇതേ ഉള്ളൂ ഊട്ടിക്ക്.
ആഹ് ആറേയ് ആറേയ് വട്ടെ
ആഹ് ഒരു വട്ടം പോലും പോയിട്ടില്ല.
ഹ്മ്മ്ഹ്മ്മ്
ഊട്ടി പോയിട്ടില്ല. ഇനി ലക്ഷദ്വീപ് പോണംന്നാ നമ്മുക്ക് ഏറ്റവും വല്ല്യ ആഗ്രഹം.
ആഗ്രഹോ ആഹ്
എന്നോട് പറയാ പണി കിട്ടീട്ട് പോവാ ഞാൻ പറഞ് നല്ലന്നെ പൈസ ലാഭിക്കാ ഒരിക്കലും പോണ്ട
മ് മ് ആഹ്
അല്ല അവിടെ എത്തിപ്പെട്ട ഞമ്മളെ കാലാവസ്ഥയും തും തന്നെയാണ്. തോന്നുന്നുണ്ട് അവിടെ ല്ലെ
എവിടെ ലക്ഷദ്വീപിലോ? ലക്ഷദ്വീപിലാ നമ്മളെ പോലന്നെ അവിടെ പെട്രോള് കിട്ടല് കൊറവായിരിക്കും അവിടെ അധികം സൈക്കള്ളും വണ്ടി അങ്ങനെ കൊറവ പിന്നെതു എനക്ക്. നമ്മള് വിമാനത്ത് കേറീട്ട്ല്ലാ അതും കേയറണം കപ്പല്ലും കേറിറ്റ്ല്ലാ അതും കോറണം അ.
ആഹ് ആഗ്രഹോ അഹ് ശരി. ഏതായാലും നടക്കട്ടെന്ന് ഉം
പിന്നെങ്ങോട്ടെല്ലാം കണ്ണൂര് കാസർഗോഡ് അങ്ങോട്ടെല്ലാം വന്നിട്ടുണ്ടോ അങ്ങോട്ടെല്ലാം പോയിട്ടുണ്ടോ ഞമ്മ തിരുവ ആ
കണ്ണൂര് നമ്മള് കൊറേ കാലം നിന്നതാ അവിടെ കൊറെ കാലം നിന്ന്ണം. അവിടെ ഇന്റെ പ്പാക്ക് അവിടെ ന് ജോലി. അപ്പം അവിടെ പഠിച്ചതും. താക്കാക്കിയതൊക്കെ അവിടെ. കണ്ണൂര് ഞങ്ങൾ ചെണ്ടയാട് പറയും.
ഉം അപ്പൊ അങ്ങോട്ട് ബേക്കൽ കോട്ട അങ്ങനെല്ല ഞമ്മ. കന്യാകുമാരി അങ്ങനെയുള്ള അന്ന് എല്ലാരും പോയി ഓരോരോരോര ഇനിയിപ്പം പോവാത്ത എവിടെന്ന്ച്ചാ പാലക്കാട് പോയിട്ടില്ല പക്ഷെ ഇങ്ങനെ പാലക്കാട് തൊട്ട് തൊട്ടില്ല അങ്ങനെല്ല അവിടെ ഇറങ്ങിട്ടൊന്നുമല്ല പിന്നെ എവിടെയാ ആഹ ആ ഒക് ബാക്കില്ലത്തും നമ്മ ആ ആൾക്കാരല്ലാം ഉള്ള എല്ലാത്തും ആൾക്കാരുണ്ട് എല്ലാ ജില്ലയിലും ആൾക്കാ ആക്കാരുണ്ട് ഫ്രണ്ട് ആ കൂട്ടുകാരും ഭാര്യമാരും അങ്ങേയറ്റത്ത് ഞാനും ഇങ്ങേയറ്റത്തിവരും അങ്ങനെ ഓരോരാളുണ്ട്
ആഹ് ആഹ്
അപ്പൊ ബേക്കൽക്കോട്ട
ഇല്ല ഇല്ല അങ്ങോട്ടൊന്നും എത്തിട്ടില്ല അമ്മള് അവിടെങ്ങനെ പഠിച്ച് അങ്ങനെ പോവാന്നല്ലാതെ അങ്ങനെ ത് കാണാനും അങ്ങനൊന്നും എറങ്ങിട്ടില്ല പിന്നെ അവിടെ ആഹ് അവിടെന്നും പോയിട്ടില്ല്യ ആ വിസ്മയൊക്കെ ഇപ്പ അല്ല വിസ്മയൊക്കെ ഇപ്പൊ ആ അല്ല വിസ്മയൊക്കെ അയിനിപ്പഴ്ണ്ടായതല്ലേ നമ്മള് കൊറേ കാലം മുന്നേ അവ്ട്ന്ന് പോന്നെന്നേ. ഞാനെന്റെ ആറാം ക്ലാസ് കയ്ഞ് പോന്നതാണ് ഞാൻ പോന്നിട്ടിപ്പം പത്തിരുപത്തഞ്ച്കൊല്ലായി
നമ്മള് അ ഞാനാറാം ക്ലാസ്സിലെല്ലാം പഠിക്ക ക്കുമ്പ അഞ്ചാം ക്ലാസ്സി പഠിക്ക്മ്പോറ്റാണ് വിസ്മയെല്ലാം വന്നത് തന്നേന്ന്തോന്നും
ഏഹ് ശരി ആ നിന്റെ മക്കള് പോയിനോട്ടോ മക്കളൊക്കെ രണ്ടാളും പോയി രണ്ടാളു സ്കൂള്ന്നും അടെ പോയിന്ന് പിന്നെ ഞമ്മള് കണ്ണൂർക്ക്
ആഹ്
കണ്ണൂര്ക്ക്ങ്ങനെ പോവലുണ്ട് ഞമ്മള് പിന്നെ ഓരോ കൊല്ലം കൂടുമ്പളൊക്കങ്ങനേ വിസിറ്റ്
ആഹ് നമ്മ ഇപ്പ എന്റെ നാട്ടി പോമ്പോ എന്തായാലും ഞാ ഇവിട്ന്ന് നാട്ടി പോമ്പ എന്താലും കണ്ണൂര് പോം പ ഏഹ് തൊട്ടിട്ടന്നെനക്ക് പോണ്ടെ
ആയ്ഹ് ശരി ആ ആ
ഉം
അവിടെ അറിയോ തലശ്ശേരി ചെണ്ടയാട് അവിടെക്കെ
ഇല്ലില്ല തലശ്ശേരി അറിയാം എടി എന്നാ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെന്നാ ശരി നാഴിവാകുമ്പോ